ഹലോ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചോ
എന്താ അങ്ങനെ പോണ ഞാൻ ഫുഡ് കഴിക്ക പ്പോ നേരെ വൈകകി
നേരെ വൈിക്കിയോ പിന്നെന്താ ടൂറൊക്കെ പോവലുണ്ടോ
ഞാൻ ഏ അതേ ഉള്ളു ഹസ്ബന്റ് നാട്ടിക് വരുന്ന സമയത്ത് ആ രണ്ട് മാസം കിട്ടുമ്പ അങ്ങനെപ്പോ
എവിടക്കൊക്കെ പോയി ടൂറ്
ആതിരപ്പള്ളി പോയി പിന്നെ എടുക്ക ഊട്ടി വയനാട് ഞങ്ങള് മെയിനായ്യിട്ട് പോ വയനാട് കണ്ട തന്നെ കാണാൻ പോവും അങ്ങനത്തെൊരു പ്രത്യേക സ്വഭാവക്കാരാ എനി ക്ക് അറിയില്ല ഇവിടക്കെ ങ്ങനെ കണ്ടന്ന്നായിരിക്കും അങ്ങനെ ഇല്ല എന്തോ എനിക്കറിയില്ല ഓരോ റിസോർട്ടും ഇങ്ങനെ മാറി മാറി
ആഹ് വയനാട്ടില് ഒരുപാട് റിസോർട്ട്ൊക്കെ ഉണ്ടല്ലോല്ലേ ഇപ്പൊ പക്ഷേ മയത്തൊന്നും വയനാട്ടക്ക് പോവരുതേ
അതൊന്നും പോവില്ല പ്രകൃതി ഭംഗിയല്ലേ നോക്കുക ഈ എന്താ പറയാ
കോട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്റെ മോള അങ്ങനെ തന്നെ ഓ ഹസ്ബന്ഡ് വന്നിട്ടുണ്ടെങ്കിൽ ല്ലേ മരുമം വന്നിട്ടുണ്ടെങ്കി അപ്പ പോകവും ഒരു പോവാത്ത സ്ഥലല്ല രണ്ടാമത്തെ മരുമോന് അങ്ങന്നെ മകളെ കൊണ്ടു പോകും വല്യാ വലിയോനും അങ്ങനെ തന്നെ
ഇനി കാശ്മീരൊക്കെ പോവണംന്ന് നല്ല ആഗ്രഹംുണ്ട് നടക്കട്ടെ
കാശ്മീരൊക്കെ പോവണ്ടില്ലേ വന്നിട്ട് ഹസ്ബണ്ട് ന്നാട്ടിലുണ്ടാവൂില്ലല്ലോ
ആ നാട്ടിലില്ല പോവണംന്ന് കരുതുണ്ട് നടക്കോവം കഴിഞ്ഞ പ്രാവശ്യം
അങ്ങോട്ട് പോവാ അടെ പോവന്നെ ഞങ്ങൾ പോരിീന്ന് പറഞ്ഞ പോവന്നെ വന്ന് രണ്ടീസൊക്കെ പെരേ നിന്നിട്ടേ വേഗം പോവാ ഓല് ഇണ്ടാവുമ്പോളല്ലപ്പ മക്ക് ഇവിടെ പോവാൻ കഴിയുള്ളു
അത് അത്ര തന്നെ ഉള്ളൂ അങ്ങനെ തന്നെ പോവാൻ കഴിയുള്ളു
പിന്നെ കൊറച്ച് കഴിഞ്ഞാ പിന്നെ കുട്ടികളൊക്കെ ആയിട്ടുണ്ടെങ്കില് പിന്നെ അങ്ങനെ അങ്ങനെ എവിടക്കും അവരും കൊണ്ട് പോകണ്ടേ
ഉം അവനും കൊണ്ട് പോകണം എന്നാലും വലിയ റിസ്ക്ന്നു ല്ല ഒരു രണ്ട മൂ മൂന്നു വയസ്സായ പിന്നെ ഓലങ്ങനെ നടന്നോളും ചെറ്യേ കുട്ടിയെ മ് ആഹ് ചെര്യേ കു
ഓര്ക്കും വാണ്ടേ മ്മളെക്കെ ഓല് അതന്നെ
ഓൽക്കും വാണോലോ പോവാ എപ്പളും പെരീതന്നെ കുത്തിര്ക്കല്ലേ പൊർത്തെർങ്ങാന് ഓൽക്കൂണ്ടാവും പൂതി ആഹ് ഓൽക്കും ഓൾക്കും വാണ്ട്യേരും പ്രാ ച്ചെ പാർക്ക്
ഇപ്പത്തെ കുട്ട്യാളെങ്ങനെ ടൂറൈന് സ്കൂൾനെന്നെ എല്ലാ കൊല്ലോം ടൂറോവല്ലോ അപ്പോലെല്ലാ സ്ഥലങ്ങളും കാണും സ്കൂള്, മദ്രസ് ങ്ങൻത്തെ സ്ഥലത്ത്നൊക്കെ അപ്പൊ എല്ലാ വർഷോം ടൂറൊണ്ടോവും.
അത് കൊണ്ടോവും പക്ഷെ പോവാൻ കഴിയാത്ത കുട്ട്യാളുണ്ടാവൂലേ ചെൽപ്പോ ആ സമയത്ത് പൈസ പൈസണ്ടാവാത്ത കുട്ട്യാള് അങ്ങൻത്തോലൊക്കെ ണ്ടാവോലോ
ആഹ് അങ്ങൻത്തോല്ണ്ടാവും. ചെല കുട്ട്യാള് പോവൂലട്ടോ ചെല കുട്ട്യാള് പോകും ഇപ്പ അധികം കുട്ട്യാളും പോവല്ണ്ട് ഒര്പാട് പൈസ സ്കൂൾ ന്നൊക്കെ പോക്മ്പോ ഒര്പാട് പൈസൊന്നും കൊട്ക്കണ്ട കൊർ കുറച്ച് പൈസ കൊട്
പക്ഷെ അതും കൂടി ഇട്ക്കാല്ലാത്തോല് ണ്ടാവും. ചെലരൊക്കെയ് മ്
ചെലരൊക്കെ പിന്നെ ഞമ്മളെ ഈ കമ്മിറ്റിക്കാരൊക്കെ ട്ത്ത് കൊണ്ടോണോല്ണ്ട് ഇല്ലാത്ത ആർ തീരെ കഴിയാത്ത സ്കൂളത്തെ കുട്ട്യാളല്ല ഞാം പറഞ്ഞത്ട്ടോ ചെറ് ചെറിയ നഴ്സറീല് അങ്ങനത്തെ കുട്ട്യാളൊക്കെ ണ്ടെങ്കി കമ്മറ്റിക്കാരക്കെ ന്റെ മോള് പഠിചീന്ന നഴ്സറീല് അങ്ങനേന്നു ഒര് കുട്ടിക്ക് പോരാൻ കഴിയാഞ്ഞിട്ട് കമ്മെറ്റിക്കാര് അങ്ങനെ കൊണ്ടോയ്ന് ആ കുട്ടിനെ രണ്ട് മൂന്ന് കുട്ട്യാളെ കൊണ്ടോയ്നി കമ്മെറ്റിക്കാര്
ഏ അങ്ങനെ കൊണ്ടുപോണം നല്ലതാണല്ലേ ഉം പക്ഷെ അങ്ങനെ കൊണ്ടുപോണം നല്ലത് ത്തോനെ
നല്ലതാണ് ആ കുട്ടികൾക്കെ ഒരു ചെറിയ മക്കളല്ലേ ചെറിയ മക്കളല്ല എൽ കെ ജി യു കെ ജി പഠിച്ച്ണ മക്കളാകുമ്പോ
ണ്ടല്ലോ പൈസ പൈസ ഒപ്പിച്ച് പോവെ പോവേ കാരം അങ്ങൻത്തോലെര്ട് ത്ത്ന്നൊക്കെ വാങ്ങുമ്പോ കെത്യേടുആണ്
ഇതാണ് പിന്നെ ഫുഡിന് എല്ലാത്തിനുള്ള പൈസ പോലെ കൊടുക്കും എല്ലാത്തും അൽ പെടുന്നൊണ്ട് പിന്നെ വേറെ പുറത്തുന്നു വാങ്ങണ്ട ആവശ്യല്ല. എല്ലാ കുട്ട്യാൾക്കും ഒര്പോൽത്തല്ലെ വാങ്ങി കൊട്ക്കൊള്ളു ഏത് സം രക്ഷിതാക്കളേം കൊണ്ടോവുട്ടോ ആകൂട്ടത്തില് രക്ഷിതാക്കളീം കൊണ്ടോവും.
ഏ അങ്ങനീം കൊണ്ടോവോ
ആഹ് എൽ കെ ജി, യൂ കെ ജീത്തെ കുട്ട്യാളെ കൊണ്ടോവുമ്പോ രക്ഷിതാവ് കാരണം ഈ സ്വിമ്മിം പൂളിലൊക്കെ ചാടുമ്പോ ടീച്ചർമാർക്ക് ഈ മൊത്തം കുട്ട് കുട്ട്യാളെ ആകെ കോർച്ച് ടീച്ചർമാരല്ലേ ണ്ടാവൊള്ളൂ. ഒര്പാട് കുട്ട്യാളും ണ്ടാവും. അപ്പോ എല്ലാര്ക്കും കൂ അവനാന്റെ കുട്ട്യാളെ അവനാൻ നോക്കല്ലോ അങ്ങനാവുമ്പോ.
ആഹ്
അയ്ന്ള്ള പൈസീം കൂടി കൊട്ത്ത്ട്ടാണ് പോവാ. ഒര്പാടൊന്നും ണ്ടാവൂല പിന്നെ ഫുഡ്ഡ് കാര്യങ്ങള് എല്ലതും ഞാന ങ്ങനെ പോയിട്ട്ണ്ടായ്നി. ന്റെ ചെറ്യേ മോളെ നെയ്സറീന്ന് ആഹ് ആഹ് ചെറ്യേ മോളെ നയ്സറീന്ന്. അതെ ചെറ്യേ മോളെ നെയ്സെറീന്ന് തേപോലെ പോയീനി അപ്പ ഞാന് പോയി ഞാ അന്നാണ് മക്കളെപ്പ ടൂറ് പോയത്
ഏയ് അത് ശെരി
അല്ലാതെ ഞാന് ഞങ്ങളൊന്നും ടൂറോന്നും പോയ്ട്ടില്ല. ഞങ്ങള് കൊർച്ച് സേർ സ്ഥല വേ പോയ പൗതുക്കലൽ വെച്ചാണ് ഇങ്ങട്ടടെ പോകുന്ന ഉച്ചേ ശേഷ പോണേതെ അപ്പൊ അവിടത്തെപതന്നെ വൈകുന്നേരേ ഫുള്ള് കാണാതെങ്ങട്ട് പോ ആ സ്ഥലം കണ്ട്ങ്ങട്ട് പോന്ന്
അത് ശെരി അപ്പ മര്ക്കളൊന്നും മര്ക്കളെ കൂടൊന്നും പോവൂല. മര്ക്കളൊന്നും കൊണ്ടോവൂല
മര്ക്കള് ഓല് ഓൽക്ക് അഹ് വല്ലാതെ നാട്ടില്ലല്ലോ ആകെ ഒര് വർഷല്ലേ ആയിട്ട്ള്ളു രണ്ട രണ്ട് പേരെ കല്യാണം കൈഞ്ഞ്ട്ടും ഒര് വർഷായ്ട്ടൊള്ളു പിന്നെ ഓര് വെരും പിന്നെ വല്യ മരോന് വടെ ല്ലല്ലോ രണ്ടാമത്തേതല്ലേ ഓല് അതിനക കൊറേന്നും പോയിട്ടൊന്നുല്ല. ആവണല്ലേള്ളു ഞ്ഞിങ്ങനെ കൂടെ അ കൂടെ നമുക്ക് പോവണം.
ആ
അങ്ങനെ പോവണം.
ഒരു ഒരു ഓൽക്കെന്നെ പോകാൻ സമയല്ലല്ലോ അവിടുന്ന് വന്നിട്ടിണ്ട് ആകെ ഒരു മാസത്തെ ഒരു മാസത്തെ ലീവൊക്കെല്ലേ? ണ്ടാവൊള്ളു അപ്പോ ഓല്ക്കെന്നെ പോവാള്ള സമയല്ല ഞമ്മളീം കൂടി വലിച്ചു പോവലെങ്ങനെ? ഞങ്ങളിവിടെ കുടുംബായിട്ട് മൊത്തം ഞങ്ങള് കുടുംബ ക്കാർ ഇവിടെ മൊത്തത്തിൽ ഞങ്ങളൊരീസം ഒരു സ്ഥലത്ത് സ്ഥലം വരെ പോയി. ണ്ടായിന് എല്ലാരും മൊത്ത ത്തത്തില് നാത്തൂനും മുത്തച്ഛമാരും കുട്ട്യാളും മൂത്തച്യാളും എല്ലാരും കുറെ മുന്നേ ഇപ്പോളൊന്നല്ല ഒരു പതിമൂന്ന് വർഷം മുന്നേ ന്ന് ന്റെ മൂന്നാ നാലാമത്തതും അഞ്ചാമത്തും. ഏ ചെറുത് രണ്ടും ഇല്ലേന് മറ്റോല് മൂന്നാളുണ്ടെയ്നി. മൂന്നാമത്തെ ചെറിയ കുട്ടിയെയ്നു ആറു മാസക്കെ ആയിട്ടൊള്ളേ നി. അന്ന് പോയിനി അന്നന്നെ ഞാൻ ഛർദിച്ച്. ൻക്കൊന്നും അധികം ദൂര യാത്ര ചെയ്യാൻ കഴിയില്ല ഛർദിയും തലവേദനയും ചർദിയൊക്കെ ണ്ടാവും.
ആ ൻക്ക് കാറില് പോയാ അങ്ങനെ ണ്ടാവും പക്ഷെ ൻക്ക് ബൈക്കുമ്മെ പോയാ അങ്ങനെ ണ്ടാവൂല.
ഉണ്ടാവൂലേ ന്റെ ഹസ്ബൻഡറിന്റെ വണ്ടീല് എവിട്ക്ക് പോയാലും ൻക്ക് ശർദ്ദി തലവേനേം വരൂല്ല പക്ഷെ ഒരു കാറില് ബസ്സിലൊക്കെ കേറിട്ടുണ്ടെങ്കിൽ ൻക്ക് ഭയങ്കര ചർദിയാ അതുപോലെ ന്റെ മൂത്തച്ചനന്ന് പോയ സമയത്ത്. ഭയങ്കര തലവേദനയും ശർദായിട്ട് അവിടുന്ന് ഇവിടെ എങ്ങനെ ത്തി കിട്ടിയാൽ മതേനി വിചാരിച്ച് ഞാൻ അത്രക്കും സ ക കഷ്ടപ്പെട്.
ഏ എനക്ക്ങ്ങനെ എന്താണ് ട്രിപ്പ് പോവണത് അത്ര വല്യ ഇഷ് ടൊന്നുല്ല. എന്നാലും ഇഷ്ടം ആണേനും. അവിടെ എങ്ങനെയെങ്കിലും അ ഈ നിന്ന് കൊടുത്താ മതി അവിടെ മെയ് നായെത്തണം ഒരു അഞ്ച് മിൻറ്റോ ണ്ടൊക്കെ എത്തണം. അവടെ ങ്ങട്ട് ഫുള്ള് കറങ്ങണം ൻക്ക് അങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ട- അല്ലാതെ കൊറേ യാത്ര ചെയ്താണ്ട് അങ്ങനെ പോണൊന്നും ഇഷ്ടല്ല.
ടൂർ പോണം പോയിട്ട വിടെ രണ്ടീസൊക്കെ നിന്നിട്ട്. ട്ട് കൊയ്ക്കൊക്കെ മാ നമ്മളത ക്ഷീണൊക്കെ മാറിട്ട് വെര്ണം. അല്ലാതെ പോയി അന്ന് തന്നെ ങ്ങട്ട് വെരുമ്പോ ക്ഷീണങ്ങങ്ങോണ്ട് ക്ഷീണല്ലേ അത്രയും ദൂരൊക്കെ പോയാട് അന്നെന്നെ ങ്ങട്ട് പോരുമ്പോ? ക്ഷേ ഒന്നും കാണാനും കയ്യൂല്ല വീട്ടിൽ ട്ടിലെത്തണം വീട്ടിലെത്തണം ന്ന്ള്ള ആ ചിന്തേക്കാരം നമുക്ക്ണ്ടാവാ രണ്ടു ദിവസൊക്കെ നിക്കാണെങ്കിൽ ആ അവിടെ വല്ലതും കാണാ ല്ലോ കാണാ പോരാ ന്ന്ള്ള ആ ചിന്തേല് ഞമ്മള് പോവാ
ആ പിന്നെണ്ന്ന്ണ്ടേല് ഒരിസം പോയി പോയി വേ പോയി പോയി വന്നാൽ പെരും കാല് ചിലും അങ്ങനത്തൊക്കേക്കാരം.
ഞാൻ ക്ഷീണിച്ച് കെട്ക്കും എവ്ട്ക്കേ പോയി വന്ന് കൊറച്ച് ദൂരം അധികം പോയിയയ്ഞാ വയങ്കര ക്ഷീണ ഇൻക്ക് അതോണ്ട് ഇൻക്ക് എവട്ക്കും പോകാൻ ഞാൻ പറയും മക്കളോട് ഒടുക്കും ടൂർ പോരുന്നില്ലാന്ന് പറയും. കാരണം ന്റെ അവസ്ഥ ഇൻക്കറിയാ
ആ ചെലോൽ പറയണോൽ വിചാരിക്കും തള്ളവയ്പാണ് തന്തവയ്പാണ് ന്നൊക്കെ പറയും.
ആ അതൊക്കെ വിചാരിക്കു. ഒരു ജീപ്പിൽ പണ്ട ആദ്യൊക്കെ ജീപ്പ് കഴിഞ്ഞല്ലോ ഓട്ടോറിക്ഷ ബസ് ജീപ്പിലൊക്കെ ഒപ്പിച്ച് പോണ ജീപ്പിന്റെ ഡിസന്റെ മണൊക്കെ കേട്ടിട്ടു ഞാ അപ്പ എന്റെ തലവേദനയും ചർദ്ദിയും.
ആ ഒരുമാതിരി മണാണല്ലേ അത്
ആ എനക്ക് പയങ്കര വടയരുന്നു ചെടക്കും വിന്ന് പോണ ഭ ഈറായിന ഭയങ്കര ഈറായിന് ഇപ്പൾ ഞാൻ പറയും ഞാനിപ്പ ഞാന് പക്കും പോരങ്ങളൊക്കെ ടൂറ ഞാനെ ഒന്ന് ടൂറിന് ഞാൻ ബേക്കക്ക് പോല്ലില്ല ആര് പറഞ്ഞാ ഇല്ലാതെ പോയിക്കൊളഞ്ഞ ഞാൻ അല്ല അറല്ല ക്ഷ അത്രക്കും ഇഷ്ടമല്ല കാരണം അങ്ങനെ
പുറത്ത പോയി ഫുഡ് കായിക്കൽ
ആ പുറത്ത് പോയേര മക്കളെ കൂടാ ഫുഡ്ക്കെ കഴിക്കലുണ്ട് ഇടക്കിടക്ക് പോവലണ്ട് ഞങ്ങള് ഫുഡ് കഴിക്കാനൊക്കെ രണ്ടു മരക്കളപ്പം പോയിട്ടുണ്ട് ഇവിടെള്ള സമയത്തൊക്കെ ഫുഡ്ഴകാനൊക്കെ വണ്ടിയില് പോകവും കൊണ്ട് പോകും ഞങ്ങളങ്ങൊണ്ട് വന്ന് കൊണ്ടുപവല്ലെ
ആ അപ്പൊ അധികം ബോറടിക്കൂലല്ലോ അങ്ങനെയൊക്കെ പുറത്തകുമ്പോ
ഇവിടുണ്ടാ ചെയ്യും പോവലും ഉണ്ട് കൈക്കലും ഉണ്ട് ഫുഡ് ഉണ്ടാക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട
ഏ അത് ശെരി എന്തൊക്കെ ഇണ്ടാക്കോ
ഫുഡ് ഞൻല്ലത ഉണ്ടും മന്തി ഉണ്ടാക്കും കബ്സ് ഉണ്ടാക്കും ഫ്രഡ് റൈസ്ണ്ടാക്കും എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞതെ അതൊക്കെ ഞാൻ ണ്ടാക്കുംന്നോട് അവരൊക്കെയാണ്ടാക്കും
ഫ്ലോപ്പ് ഐക്കണോ പാളി പോയിക്കണെങ്കിലോ ഏതക്കിലും ഏ... ശരി ഞാൻ ഉണ്ടാക്കണ ഇടക്ക് ചിലത് ഒന്നാ ചിലത് നന്നാവും ചെലത് ഫ്ലോപ്പ് ആയി അവിടെ പോവാ
ആ ഇനി ഇപ്പ അതിന അത്രല്ലായിട്ടുള്ളു എന്റെറെതിനനുസരിട്ടുണ്ടാക്ക ഞാനാ
ആ അപ്പൊ ശരിയാണ്
അത് ശരിയാണ് നിങ്ങളൊക്കെ ഇ ഇത് വളർന്നു വരുന്ന തലമുറ
ഇന്ക് ക്കെയുണ്ടല്ലോ കേക്ക് ഉണ്ടാ പയങ്കര ഷ്ട
ആ ഇവിടെ മക്കളൊക്കെ ഉണ്ടാക്കും ഇവിടെന്റെ വല്യ മുളക്കെ എല്ല ഭക്ഷണം ഉണ്ടാക്കിയ നല്ലൊരു ടേസ്റ്റാ ഓൾ ആ പുറത്ത് പോയിന മരുമോൻ അടുത്ത് പോയിട്ട് അവിടുന്ന് കുറേ ഭക്ഷണങ്ങളൊക്കെ പഠിച്ചു വന്ന അവിടുത്തെ അടുത്ത ആളുകളൊക്കെ ഉണ്ടാക്കണ്ടാണ് ഇ ഇവിടെ വന്ന് ഇണ്ടാക്കിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ
എന്താറ എനിക്ക് നമ്മളെ നാട്ടത്തെ ഭക്ഷണം കിട്ടണം പക്ഷെ പൊറത്ത് പോയി കഴിച്ചാ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവൂല
ണ്ടല്ലോ സാമ്പാറ ചോറ
ഏ ഇൻകോ അന്തന് ഇഷ്ടം അഐക്ക രസം അവിയാൽ
എന്റെ ചെറിയ മുൾക്ക് ഉവിടെല്യാണത്തിന് പോയോൾ ബിരിയാണി ഒന്ന കഴിക്കും ഒക്കെ ഇഷ്ടം സാമ്പാർ ചോറ്
എന്നിട്ട് കല്യാത്തിനൊക്ക പോ അങ്ങനെ
ആ ബിരിയാണി ഒന്നും കഴിക്കൂല ബിരിയാണി മന്തി ഉണ്ടെങ്കിൽ ചിലപ്പോ കഴിക്കും മന്തി ഇഷ്ട്ട ബിരിയാണി ആ ആ ഭാഗത്ത് നെയ്ച്ചോറി ബിരിയാണി ആയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് തിരിഞ്ഞന്നെ നോക്ക വെറുംചോറ് എടുക്കാൻ പറയും മാറിനോട് അങ്ങനെ പറയൂ മറ്റവർക്കൊന്നാ കുഴപ്പില്ലട്ടോ മറ്റവലൊക്കെ കഴച്ചു
ആ ഞാനയി തന്നെ ഞാന എല്ലരും കഴിക്കും പോലൊക്കെ പക്ഷെ മന്തിയാണെന്നുണ്ടല്ലോക്ക് ഭയങ്കര ഇ്ട ബിരിയാണി മന്തി അങ്ങനത്തെ കണ്ടുണ്ട മേൻ മന്തി എടുക്കുള്ളു
ആ മന്തി വേറെ ടേസ്റ്റ മന്തിയൊക്കെ ഞാൻ അടിപൊളിയ ആയിട്ട് ഉണ്ടാക്കുമ്പടെ വീട്ടില് നമ്മള് പുറത്തന്ന് വാങ്ങണം അതുപോലെ ഇണ്ടാക്കും
ഏ അത് ശരി ഞാന അങ്ങനല്ലേണ്ടെങ്ക ങ്ങനെ പൊരിച്ച് കാണ്ടുണ്ടോ ഇപ്പ പുൊറത്തൊന്നും ഇണ്ടാക്കുന്ന ആത്തൊന്നും ആവില്ല ചെറിയ പസൊക്കെ ആ പക്ഷെ അതോ ഹോം മെയ്ഡ് ടെസ്റ്റ് ചെയ്തുതരാം പുറത്തതണ ടെസ്റ്റ് ഒന്നുംറെ ഇണ്ടാവില്ല
ഉണ്ടാവൂലല്ലേ ആ മാഗി ക്യൂബ ആണ് അതിന്റെ ഭംഗി. മാഗി കൂബ് മ മാഗി ക്യുബബതല്ലത്തോ ആര് ഹ് രണ്ട് കിലോ അരക്കൊക്കെ ഒരു നാലോ, അഞ്ചോ, കട്ടടണം അപ്പൊ അടിപൊടികാരം. നമ്മ പുറത്ത് അതേ ടേസ്റ്റിനോ
അങ്ങനെ തുടലില്ല എന്നാ ആയിക്കോട്ടെന്ന് ആ എന്നാ ശരി. ആഹ ആയിക്കോട്ടെ. ആയിക്കോട്ടെ.